കേൾക്കണില്ലേ സൗണ്ടില്ലല്ലോ
സൗണ്ടില്ലാ
ഇല്യ
കേൾക്കണില്ലേ ന്നട്ട്
ഏഹ്
കേൾക്കണില്ലേ ഇപ്പോ
ആഹ് ഇപ്പൊ കേൾക്ക്ണ്ട് ഇപ്പൊ കേൾക്ക്ണ്ട്
ആഹ് മോന് അവിടെ തൊ ടി വി തൊറന്നിക്കണ്‌ അതിനെ കൊണ്ട് കാത്ത്ന്നാല് ആഹ് അല്ല അവിടന്ന് അങ്ങോട്ട് പോന്ന് ഇപ്പൊ ഞങ്ങൾ സ്ഥലം മാറിയിരിക്കണ്‌ ന്നട്ട് എന്തൊക്കെ ആയി ഭക്ഷണൊക്കെ കഴിച്ച് കഴിഞ്ഞോ ഹലോ ഹലോ ഹലോ
ഹലോ
കേൾക്കില്ല എന്തോ റേഞ്ച് ഇല്ലാത്ത എന്തോ പ്രശ്നോ
ആഹ് ആഹ് ഹലോ ഹലോ ആഹ് കൊറെ ഇല്ല കൊറെ നേരായിട്ട് ഒന്നും കേൾക്കണുണ്ടാരുന്നില്ല
ആഹ് എന്തോ റേഞ്ചിന്റെ എന്തോ പ്രശ്നണ്ട്
ആഹ് റേഞ്ചിന്റ് പ്രശ്നം ഉണ്ടെന്നു തോന്നുന്നു
ആഹ് എന്തോ ഒരു വിളിച്ചിട്ട് എന്തോ ഒരു വിക്കല് പോലൊക്കെ കേൾക്കുന്നില്ലേ ഞാന അഹ് എന്നിട്ട് പറഞ്ഞു ഹോട്ട്സ്പോട്ട് വച്ചേക്കുന്നത് നെറ്റ് കൊറവായതിനെക്കൊണ്ട് അപ്പൊ അതാന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പം അത് ഓഫ് ആക്കി
ആഹ്
ന്നട്ട് എന്തൊക്കാ ഭക്ഷണൊക്കെ കഴിച്ചോ
ആഹ് ഭക്ഷണൊകെ കഴിച്ച്
മ്മ് മക്കളൊക്കെ കെടന്നോ
കെടന്നിട്ടൊന്നുല്ല ഒക്ക താ കാവലിരിക്ക്ണ് ഓരോരുത്തര് കട്ടിം അത് കളിക്കാണ്
കെടക്കേണ്ടി വരൂല്ല നമ്മള് കെടന്ന് ലൈറ്റ് ഓഫ്‌ ആക്കിങ്കില് കെടക്കല് ഇണ്ടാവൊള്ളൂ ല്ലേ
ആഹ് എന്നാൽ തന്നെ കെടക്കാൻ കൂടുണ്ടവാ അങ്ങോട്ടും ഇങ്ങോട്ട് വന്ന
ഉമ്മ് അങ്ങനെ കിടക്കുണ്ട് മറ്റേ മറ്റവരൊക്കെ ഒറങ്ങിയാ
എവിടെ ഇതാ കട്ട കൊണ്ട് കളിച്ചുോണ്ടിരിക്കാണ് ഒറങ്ങിട്ടൊന്നും ഇല്ല ഉമ്മാനോട് സ്വകാര്യം പറയാനും ഇതിനൊക്കെ നിക്ക ഇവിടെ കളിക്കാണ് പിന്നെ മക്കളൊക്കെ കെടന്ന് ഒറങ്ങിയോ
എന്റെ രണ്ടെണ്ണം കെടന്ന് ചെറുത് ചെറുത് ഇവിടെ ഇണ്ട് അവൻ ടി വി കാണേന്നു ടീവി ഇപ്പ ഓഫ്‌ ആക്കി പത്തരായി അതാ നമ്മള് എത്രത്തോളം ഇരിക്കുവോ അത്രത്തോളം ആടെ അങ്ങനെ ഇരിക്കും നമ്മള് പന്ത്രണ്ട് മണി വരെ ഇരുന്നാ ഓൻ അവിടെ പന്ത്രണ്ട് ഇരിക്കും നമ്മള് നേരത്തെ കിടന്നാ അപ്പൊ ഓൻ നേരത്തെ കിടക്കും ആഹ് അങ്ങനെ അടങ്ങ നടന്നോളൂ അത് ഉറക്കം ഇങ്ങനെ വരുന്നേ ഉണ്ടാവു അപ്പൊ ഞാൻ എല്ലയോ ഇങ്ങനെ മക്കളുടെ ഇതെല്ലാം കഴിഞ്ഞിട്ടു വേണെലോ നമുക്ക് കിടക്കണെങ്കിൽ ഇതെല്ലാം ഒന്ന് ഒരുക്കി പിടിച്ച് ആക്കണ്ടേ
ഓഹ്
അതായി വരുമ്പോതേനെ സമയാവും നമ്മളൊരു ഭാഗാവും ഓരൊക്കെ കണാക്കി വരും മ്മ് മഴ രണ്ട് ദിവസായിട്ട് മഴ ഇല്ല നല്ല വെയിൽ ഇവിടെ മൂടലൊക്കെ ഉണ്ടാവും രാവിലെ മഴ ഉണ്ടാവും പക്ഷെ അങ്ങോട്ട് പെയൂല ചെറുങ്ങനെ അങ്ങോട്ട് പെയ്തിട്ട് പോവും
ചക്ക ചക്ക ഒക്കെ കിട്ടലുണ്ടോ
ചക്ക ഒന്നും കിട്ടൂല ഭയങ്കര പ്രയാസവ സാധനാണ് നല്ലോണം തിന്നാലനയാരുന്നു ഞാനും ചക്ക സാധനം കിട്ടണം എന്നുണ്ടെങ്കിൽ തന്നെ പൈസ കൊടുത്ത് വാങ്ങണം അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ കൊണ്ട് തരും അപ്പോ അതെ അല്ലെങ്കിൽ ഞാൻ
ഏഹ് പൈസ കൊടുത്തൊക്കെ വാങ്ങുവോ ഹലോ ഹലോ ഹലോ